ആഹ് കേക്കുന്നില്ലേ
ആഹ് കേൾക്കുന്നുണ്ട്
ഉം ഉം വേറെന്തൊക്കെ വേറെന്താ എന്നിട്ട് കുട്ടികളൊക്കെ എപ്പള വരിക കുട്ടികളൊക്കെ എപ്പള വരിക
കുട്ട്യാൾ മൂന്ന് മണിയാവും വരാന് മൂന്ന് മൂന്നരക്ക് വിടും മൂന്ന് മണിക്ക് കൊണ്ട് മറ്റോ നാല് മണിയാവും മറ്റൊ പിന്നെ മൂത്തോക്ക് ക്ലാസ്സ് തുടങ്ങിയിട്ടില്ല
ഏഹ് ചേർന്നോ
ആഹ് ചേർന്നിക്ക്ണ് ഓള് പഠിക്കുന്ന സ്കൂളിൽ തന്നെ കിട്ടിക്കണ്
ഉം ഉം ഏതാ കോഴ്‌സ്
ഹ്യുമാനിറ്റീസ് എടുത്തിക്കണത്
ഹ്യൂമറ്റീസ് അല്ലെ ആഹ് ആഹ് പിന്നെ എന്തൊക്കെ മഴത്ത പാട് അവിടുത്തെ കൂടുണ്ടാ വരുണ്ടോ ഹലോ ഹലോ ആണ് പോണം ഹലോ